ഹലോ ആഹ് ഓക്കെ പിന്നെന്തൊക്കെ സുഖല്ലേ ഉം പിന്നെ എന്തണ്ടായി പിന്നെ കാറിന്റെ ഡ്രൈവറ് തച്ചിട്ട് എന്താ പരാതി പറഞ്ഞ്
കാറിന്റെ ഡ്രൈവറെ തച്ചിട്ട് പരാതി ഇയാളോട് പറയും ഇയാൾക്ക് നേരിട്ട് പോയിട്ട്പ്പോ അത് മുതലളിയാണേനും മുതലാളി തന്നെയാണ് കാറ് കൊടുക്കല് എന്ന വെച്ചാല് എച്ചൊക്കെ കൊടുക്കല് പിന്നെ റോട്ടില് പോവാനൊരു ടീച്ചറുണ്ട് ആ ടീച്ചർ പോവും
ആഹ്
എന്റെ മാപ്പളന്റെ പകം ഒരു ടീച്ചറായിയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നിട്ട് എന്റെ മാപ്പിള ആ ടീച്ചറെ ആൾക്ക് ഇത്ഹ് എന്താ പറയാ ആക്സിഡന്റ് ആവുന്ന സമയത്ത് കാറിന്റെ ത്രീ വീലറുണ്ട് ഫോർ വീലറും ഉണ്ട് ടു വീലറിന്റെ ലൈസൻസ് ഉണ്ടായിര്ന്നീലാ എന്നിട്ട് അന്നന്നെ വലിയ വിവാദമായി മാറി എന്നിട്ടിപ്പം ഞാൻ പറഞ്ഞു ഇഞ്ഞിപ്പോ ഏതായാലും ഒക്കെ മാറി ഞ്ഞാ ടു വീലറിന്റെ ഒരു ടെസ്റ്റ് ഇട്ട് കാണ്ട് ഇത് ചേർക്കാനൊള്ളൂ ഏഹ് അതില്ലാത്തത ഇല്ലാത്ത കാരണാണ് അന്ന് പലേ വിവാദങ്ങളും ഉണ്ടായത് ഏ അത് ആർക്കും അറിയില്ലന്നേ അതാ ഇതിന്റെ ഒരു ഉടനെ ഒരു ചങ്ങായിനോട് ഇതേപോലെ ലോങ്ങ് പോവാണ്ടായപ്പൾ ഇന്റെയക്ക ടു വീലർ ഇല്ലാന്നൊരു വാക്ക് പറഞ്ഞ ആ ചങ്ങായി ആടെ പരത്തി അന്ന് അങ്ങനെ ഉണ്ടായത് ഒറ്റൊരാളോട് ഞമ്മളും കൂടെ പെരേല് അറിയില്ലായിരുന്ന് നമ്മളും കൂടെ പെരേലല്ല ആളിന്ന് മരിച്ചു പോയും ചെയ്തിട്ടാ ആ ആള് ഈ മാറി ഒന്നൊന്നര കൊല്ലായപ്പോത്തെ അയാൾ മരി ച്ചും ചെയ്ത് ആ ഞമ്മക്ക് ആയുസ്സ് ആഹ് ഞമ്മക്ക് ആയസ്സുണ്ട് ആഹ് ആൾക്ക് അത്രയും ഇല്ലാന്നുള്ള മട്ടിലാണ് നടന്നിരുന്നത് ഇട്ട അങ്ങനെ ഞമ്മളെ തട്ടിച്ച് ആളെ തട്ടിച്ചിട്ട് ഓരെ ലൈസൻസ് ഇല്ലാത്തോണ്ടൊന്നും കൊടുക്കാനൊന്നും പാകല്ലല്ലോ ലൈസെൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചന്നുള്ളല്ലേ പേര്ണ്ടാവുള്ളു നമുക്ക് പിന്നെ ഇൻഷൂർ വഴിയുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു
ന്തോ പിന്നെ ഈ സമയത്തൊക്കെ ആണെങ്കിപ്പോ നമ്മളെ ലൈസൻസൊക്കെ റദ്ദാക്കും അങ്ങനെയൊക്കെണ്ട് ഇപ്പൊ അന്നൊന്നും പിന്നെ ആ നിയമൊന്നും വന്നിട്ടില്ലല്ലോ ആഹ് അതന്നെ അതേപോലെ ഇനി
ടീച്ചറെത്തുന്നാണ് പഠിച്ചെത്തുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് പിന്നെ ആൾ ഉപ്പൊ ദുബായിക്ക് പോകാനും മറ്റുള്ളതൊക്കെ ഒരു ഇൻടറസ്റ്റ് ഒക്കെ കുറഞ്ഞപ്പൊ പിന്നെ ഇയാളോട് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ പറയുവായിരുന്നു ഇവിടെ എന്തെങ്കിലും തൽക്കാലം ടീച്ചർക്ക് ഇൻക്ക് രണ്ടീസം ഒക്കെ ആയി അങ്ങനെ തരുമോന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ അവിടെ പണി കിട്ടി തുടങ്ങിയത് സ്റ്റാർ തുടങ്ങിയത് ആഹ് അങ്ങനെ അങ്ങനെ പിന്നെ അയാളെന്നെ പറഞ്ഞാലാ എന്ത്‌ മൊയലാളി ന്നെ പറഞ്ഞാല ഞാൻ ടീച്ചർ എങ്ങനെങ്കിലും ഒഴിവാക്കൻ വേണ്ടി നി കേറുന്ന ഒരാളെ കിട്ടിരുന്നെങ്കിൽ ൽ ടീച്ചറത് എന്നും പരാതികളാണ് ഏഹ് പഠിഞ്ഞ് ടെസ്റ്റ്‌ പൊട്ടി പൊട്ടി പോരണുള്ളതും നേരത്തെ കാലത്ത് ബൈ - കെട്ടിടാൻ കൊടുക്കൂല്ല സ്കൂ എം ഐ ടിമ്മ തന്നെ ഓടിപ്പിച്ചയാണ് അങ്ങനൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇതാക്കിയപ്പോള് എന്നും പരാതിയാണ് ഒരാളെ കിട്ടാനില്ല അങ്ങനെ അങ്ങനെ പിന്നെ അയിനു മൂന്നു ദിവസം ആൾക്ക് മൂന്ന് ദിവസായി അങ്ങനെയൊക്കെ പോയി പിന്നെ ചില ദിവസം ആൾക്ക് രാ ആ ടീച്ചർക്ക് രാവിലെയും ഈ ആൾക്ക് വൈന്നേരുമായിട്ട് അങ്ങനെക്കെ കുറേസം അങ്ങനെ കൊണ്ടോടിത്തിനു ടീച്ചറെ പറ്റെ ഒഴിവാക്കിപ്പോ ടീച്ചറെ പറ്റ ഒഴിവാ ടീച്ചറെ പറ്റ ഒഴിവാക്കിച്ചാൽ ആൾ എങ്ങനെ ലും ഒരാളെ കിട്ടാണെങ്കിൽ ഒഴിവാക്കന്ന്‌ വിചാരിച്ചിട്ട് നി ക്കാണ് കാരണം ഒരാളെ കിട്ടാതെ ഒഴിവാക്കാനും വയ്യ ഒഴിവാക്കാ ക്കാൻ അതും വയ്യ ടീച്ചറാണെങ്കിലും ഒരു കമ്പി വീണാല് കുത്തി കൊടുക്കാനൊന്നും പോകൂലാല ഏഹ് ആഹ് വേറാരെലും പറയും ഈ ആള് എന്തക്കാട്ടി ഇയാള് വേഗം എന്ത്‌ കാട്ടും രണ്ട് ദിവസം എം ഐ ടിമ്മേ ഓടിച്ചിട്ട് റെഡിയയിന്ന് കണ്ട വേഗം കൊടുക്കും പോയി നല്ലതും കൂടെ ചപ്പാടി പണിയെടുക്കണ്ടല്ലോ അതാണ് ഈ ആള് നോക്കല് ടീച്ചർ അതിനും വേണ്ടീട്ട് എന്ത്‌ നോക്കല് ഒരു ലാസ്റ്റ് എട്ട് ദിവസം ടെസ്റ്റിന്റെ ഒരു എട്ടീസോ പത്തീസോ മുന്നേ ആയി എട്ടിടാവും കൊളു വാക്കിയുള്ളസൊങ്ങനെ ഒഴിച്ചോളി അപ്പൊ ടൈ പോകവാണുണ്ടെങ്കിൽ കമ്പി കുത്താൻ നടക്കണ്ട നോക്കും വേണ്ട ഓർക്ക് ഭാഗത്തെ എം ഐ ടി ആടക്കാര അങ്ങനെ പോയി കോട്ടെ
ആഹ് അതന്നെ ഇത് പിന്നെ നല്ല ജാളി ആയിനു ടീ ടീച്ചറ് നല്ല ജാളി പോണ വൈ നമുക്ക് ഇങ്ങനെ റോ വണ്ടി ഓട്ടിട്ട് പോകുമ്പോ രണ്ട് റോഡിലും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കണ വണ്ടിക്കാരൊക്കെ ഉണ്ടാവൂലേ
ആഹ് ആഹ്
അപ്പൊ ഈ വണ്ടീന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഓട്ടിട്ടിങ്ങനെ പോവേക്കാരും മുപ്പത്തേര് വിളിച്ച് പറയും ആഹ് മുന്തിരിക്ക് മുന്തിരി എത്ര എങ്ങനെ കിലോ വരാ പിന്നെ പച്ചക്ക ക്കറി മറ്റേതെങ്ങനെ കിലോ വെല ടീച്ചറെ കുറച്ച് കൊണ്ടോയിക്കോളി പറഞ്ഞു വെറുതെ ഓരു കൊണ്ടോവ പറയും
അങ്ങനെ കാറിനും ബൈക്കിനും ഒക്കെ തന്നെ അല്ല കാറിന്
കാറിന് നല്ല ആഹ് കാണാനും നല്ല ഭംഗി ഇണ്ട് ഭയങ്കര ഒരു ജോളി അങ്ങനെ ഒരു ടീച്ചറേനു ഇന്നാ ഇമ്മക്ക് അത് വേം മനസ്സിലാവും ചെയ്യൂട്ടോ അങ്ങനെക്കെ കാണിച്ചാലും നമുക്ക് എന്താ പറയെണ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ഞാനൊരു ട്യൂബ് ലൈറ്റ് ആണ് ഇനിക്ക് അങ്ങനെ ഒന്നും കത്തൂല ഒരു കാര്യം അപ്പൊ ആഹ് ഇൻക്ക് അത് അത് പറഞ്ഞാൽ തന്നെ രണ്ട് പ്രാശ്യം പറഞ്ഞാല് ഇനിക്ക് മനസ്സിലാവും ആഹ് അപ്പൊ എന്റെ അഞ്ചത്തിന്നെ പറയും ഞങ്ങളെ പെരിത്തെ ട്യൂബ് ലൈറ്റ് ആണ് അത് അതിന് ഓ ഐ ഈ ഓക്ക് വരെ മനസ്സിലാവ്ണ്ട് ടീച്ചറെ ഇങ്ങളെ പറിയും അങ്ങനെ ആഹ് അങ്ങനെ പറയും അപ്പൊ ഇങ്ങള് ഇന്നെപ്പറ്റി പരാതി പറയോ ഞാൻ തല്ല്ണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയും ഫസ്റ്റ് ഞാനാ പറയാറ് ഇജി പറഞ്ഞോ ഇനിക്കൊരു പേടിയില്ലാറിയും അപ്പൊ ഞാൻ ആരടുത്തും അങ്ങനെ മിണ്ടൂല അപ്പൊ ടീച്ചർ ഇനിക്കറിയാം ഓരു പിന്നെ ആണുങ്ങളല്ലേ രണ്ടു മാഷ്ന്മാർ മൂന്ന് മാഷന്മാരാണ്ടായിന്നേ പിന്നെ അതിന്റെ മാനേജറും അപ്പൊ ഓരെട്ത്തൊന്നും ഞാൻ അങ്ങനെ വല്യ വർത്താനത്തിന് പോവൂല ടീച്ചർ ആഹ് രണ്ട് മൂന്ന് ടീച്ച ടീച്ചർ മാരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക്ണ്ടായിനി ഈ ടീച്ചർ ആണ് മറ്റ ടീച്ചർമാരെന്നും ഞങ്ങക്ക് അത്ര പരിചയല്ല ഇങ്ങനെ കാണുമ്പോ ചിരിക്കുന്നൊള്ളു നമ്മള് അത്ര പരിചയത്തിന് പോവുല അങ്ങനെ പിന്നെ ടീച്ചർ നല്ലം പറഞ്ഞെരും റോട്ടിലിട്ടിട്ട് ഇട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് ഇര്ന്നിട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് എച്ച് ഇട്ട് പഠിപ്പിച്ചെരും എന്നിട്ട് മാനേജറോട് പറയരുത് പറയും
അയ്
ആഹ് ഞാൻ ഒരു ഇത് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ലാ എച്ച് ഞങ്ങക്ക് മാഷ്മാരാ പറഞ്ഞെരാ
ആഹ
എച്ച് ടീച്ചർ ഞങ്ങളൊക്കെ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ പാസ്സായും ചെയ്തുട്ടോ
തന്നെ ഓരോ അയെന്നെ പറഞ്ഞേ ഇപ്പൊ ഇയാള് പഠിപ്പിച്ച് പോണോരൊക്കെ ഒരുവിധം എല്ലതും എപ്പളേങ്കിലും ഒക്കെ പൊട്ടുള്ളൂ അപ്പൊ എന്താക്കും കൂടുതൽ ഇട്ടിട്ട് അതിന്നെ പഠിപ്പിച്ചുവിടും ഇന്നിട്ട് ട്ട് ഞാന് ചേർന്ന സമയത്ത് തന്നെ എല്ലാർക്കും ഒരു അത്ഭുതം എന്ന് വെച്ചാല് ഞാന് ഇവിട്ന്ന് ഓൾ റെഡി ഒന്ന് ഒന്നര കൊല്ലം ഞാൻ സ്കൂട്ടി ഓടിക്കും ലൈസൻസ് ഇല്ലാതെ സ്കൂട്ടി ഓടിച്ചിട്ട് ഇതില് കേറി ആളെ ഇതില് കേറിയപ്പഴാണ് ഇപ്പൊ ഞാന് ലൈസൻസ് ഇടുക്കാൻ പറ്റുന്നത് അപ്പൊ അവിടെ വരുണോർക്കൊക്കെ ഒരു അത്ഭുതം ഞാന് ഫസ്റ്റിൽ തന്നെ ഇന്നെ മാറ്റി ഇന്നെ എന്ത് കാട്ടിയ്ക്കണത് ആദ്യം ഒരീസം ഇതെ പോലെ ഇ അങ്ങാടീൽ പോയി വരവിൽ നാളെപ്പൊ എതായാലും ജി എട്ട് ഇടാൻ വരാൻള്ളല്ലേ തൽക്കാലം നമക്ക് റിഹേ്ഴ്‌സൽ നോ പറഞ്ഞ്ങ്ങാണ്ട് വൈകുന്നേരം കൊണ്ടേയികാണ്ട് ഗ്രൗണ്ടില് ഒന്ന് കാണപ്പിച്ചന്ന് ഒന്ന് ഒരീസം കാണിപ്പിച്ചന്ന് പിറ്റേ ദിവസം വരാനുള്ളല്ല എല്ലാർക്കും ഒരു ആകാംക്ഷ ഇണ്ടാവും എന്താണ് മാഷിന്റെ പെണ്ണുങ്ങളെ തന്നെ എന്താ ഇപ്പാട്ന്ന് ഞമ്മക്ക് നോക്കാലോ ചെലോര് ചോദിക്കും എന്താ ഇങ്ങളെ പെണ്ണ്ങ്ങളെ കൊണ്ട ചീത്തെക്കുല്ലോ നല്ലൊ ചീത്തേക്കുല്ലോ നല്ലം ചീത്ത പറഞ്ഞപ്പൊ പറയാണ് ഇങ്ങള് ഇങ്ങളെ പെണ്ണുങ്ങളെ കൊടന്നാലും ചീത്താറിയോ ചോയിക്കോലോ ചില ദിവസങ്ങളില് അപ്പ ലാസ്റ്റില് ഇന്നെ വിളിക്ക ചിലപ്പോ
ഏഹ ടീച്ചറെന്നെ പറഞ്ഞീനീ ഞങ്ങൾ ടീച്ചറോട് ചോയിച്ചിന്നു ടീച്ചർ പറഞ്ഞ് ഇന്റെ മാപ്ല നെ വരെ ഞാൻ തച്ചാ പഠിപ്പിച്ചന്ന് പറിയ്യും അതിന്റെ മാപ്പൾക്ക് ഭയര പേടിയെനോലോ കാറോട്ടാന് ആഹ ആ ടീച്ചറ് കല്യാണത്തിന് മുന്നേ പഠിച്ചിക്ക്ണ്ന്നേ അത് നല്ല വയസ്സുണ്ട് അതിന് പേര കുട്ട്യാള് മകന് പെണ്ണെട്ടി കുട്ടിണ്ട് മോൾക്ക് കല്യാണം കഴ്ഞ് രണ്ട് കുട്ടി കുട്ട്യാള്ണ്ടെയ്നു ഞങ്ങളെ പഠിപ്പിക്കുമ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞു ഇപ്പൊ അല്ല രണ്ട് കൊല്ലല്ല മൂന്ന് വർഷം കഴ്ഞ്ഞു നാലാമത്തെ വർഷണ്ത് ഞങ്ങള് പഠിപ്പിച്ച് ഞാനൊക്കെ ലൈസൻസ് ഇട്ത്തിട്ട് എന്നിട്ട് അപ്പൊ അന്നന്നെ ടീച്ചർ പറയും മാപ്പ മാപ്ലെനെ വരെ ഞാൻ തച്ചിട്ടാ പഠിപ്പിച്ചത് എന്നണ്ടാ പിന്നെ ഇങ്ങള്
നിങ്ങൾ ഇനക്ക്ന്ന് അറില്ലേ കുട്ടികൾ ഇനക്ക് അങ്ങനെ ചെലെ ഇവിടെ ആള് കഴിഞ്ഞു സമയത്തേക്ക് വരാൻ പറയും പണിയൊക്കാണ്ട് ഒതുക്കവച്ച് കാണ്ട് ഒരു പത്തര പതിനൊന്നര ആകുമ്പോതിന് വന്നാൽ മതി മതി അറിം അങ്ങനെ പോകും അപ്പൊ പിന്നെ ആഹ് ഞാന് ബട്ന്ന് ബസ്സെരി പോയിക്കാണ്ട് പിന്നെ ആളത് കഴിഞ് രണ്ടാളും കൂടിങ് പോരലാണ് അങ്ങനെ പിന്നെ ചേലോരൊക്കെ എന്തെങ്ങള് ആള് ള്ളപ്പോ കൊണ്ടരാത്ത് പെണ്ണ്ങ്ങളെ ഏഹ് മ്മള് എല്ലാര്തും കയ്ഞ് കൊടുന്ന്ങ്ങാണ്ട് ഇട്ട് കൊട്ന്ന് അങ്ങനെ തന്നെ രാവിലെ കൺ പുട്ച്ച് ഇനി നേരത്തെ പോരാന്നറിണ്ട് കാരണം ഞാൻ. ഞാ ഞമ്മക്ക് ചീത്തക്ണീനാന്നാ വിചാരം ചീത്തബടെ മുഴുവൻ പറഞ്ഞിട്ടാണ്
തന്നെ ആഹ് ആഹ് പിന്നെന്താ. അതന്നെ
അവിടെ എത്തിയിട്ട് ഏഹ് എന്നിട്ട് ചെ ചെലോര് പറ്ഞ്ണ് എന്നിട്ട് ചേലോര് പറയും അഥവാ ഞാൻ അവിടെ ചെന്നിട്ട് എള്ക്കം ആള്ക്കാരെടീലാണ് നിന്ന്ട്ട് എട്ട്ഇട്ണ്ന്ന്ണ്ടെങ്കിൽ ചിലോരറിം ഇങ്ങൾ പെരീകൊണ്ട് സ്കൂട്ട്റ് കൊണ്ടോയി പഠിപ്പിച്ചിട്ട്ണ്ടാവുന്ന്. അപ്പൊ പറിണാതാ ഇങ്ങള് സ്കൂട്ടർ പെരി കൊണ്ടോയി പഠിപ്പിച്ച്ണ് അങ്ങനെ ഒര് ദിവസം ഇബടെ സംഭവിച്ചില്ല സംഭവിച്ചിട്ടില്ല കാരണം
ആഹ്
അങ്ങനെ സ്കൂട്ടർങ്ങട്ട് കൊണ്ടരല്ലേല്ല്യ ഒരു ദിവസം കൊണ്ട കൊണ്ടര്ലില്ല അവിടെ ഒരു ഷെഡ്ണ്ട് ആഹ് മൂന്ന് വണ്ടി എം ഐ ടി ആണങ്കിലും ടി വി എസ് ആണെങ്കിലും ബൈക്കണെങ്കിലും സ്കൂ സ്കൂട്ടി ആളെ കൈയിലാണ്. നാലും കൂടെ അയ്ന്റെ ഉള്ളില് ഇടാൻ വയ്യാത്തതോണ്ട് അവടുത്തെ സ്കൂട്ടിപ്പോ അടുത്ത് കുറച്ചായിട്ടില്ല കുറച്ചായിട്ടൊള്ളു ഇട്ത്ത് ഇപ്പൊരു അഞ്ചാറ് മാസമായിട്ടള്ളൂ എടുത്തിട്ട് അത്പ്പഇയാള് കേറീന്റെ ശേഷം എല്ലാരും ഇങ്ങനെ സ്കൂട്ടി വേണം സ്കൂട്ടി വേണം ഈ എമ്മേറ്റിമ്മെ വെയ്ക്ക്ണ് വെയ്ക്ക്ണില്യാന്ന് പറ്ഞ്ഞിട്ട് പരാതി പറ്ഞ്ഞിട്ട് ആള് പരാതി പറഞ് മൊയ്ലാളിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ത്തതാണ് ആഹ് സ്കൂട്ടി ഇട്ത്തതാണ് അഓണ്ട്പ്പൊ ഞമ്മക്കൊരു ഉപകാരംണ്ട് കാരണം ഒരു വണ്ടി ഇവിടെ മക്കക്ക്. പിന്നെ ഒരു വണ്ടിഅവ്ടെ നിർത്തിയിട്ടാലും. ആഹ് ഒരു വണ്ടി അവ്ടെ നിർത്തിട്ടാലും മറ്റെത് വല്ലാതെ വെയിറ്റ് കൂടുതൽ വയിറ്റ്.
ആഹ് അതന്നെ അതേപോലെ ഞങ്ങളുടെ ടീച്ചർ ഇപ്പഴും കോണ്ടാക്റ്റ്ണ്ട്. പിന്നെ അനിയത്തിനേറ്റ് ഇന്റെ ഫോണ് പിന്നെ കേടന്നു ഫോണൊക്കെ ഒന്ന്. മാറ്റിയ കാരണം പിന്നെ ഇന്റെട്ത്ത്. അയ്ന്റെ നമ്പറൊന്നുല്ല ആഹ് പിന്നെ ഓളെ അയ്റ്റ് എപ്പളും കോണ്ടാക്റ്റ്ണ്ട് ഓൾ. ഓൾക്ക് ഇപ്പളും വിളിക്കും അപ്പൊ ഓളോട്ട് ഇങ്ങനെങ്ങനെ സംസാരിക്കൊക്കെ ഒക്കെ ചെയും അപ്പൊ ഓളോടന്ന് പറഞ്ഞത്രേ ഒരിത്തി ഇവ്ട്ന്ന് ഭയങ്കര വമ്പത്തരക്കളക്കി പോയ്നല്ലോ ഞാൻ പുതിയ വണ്ടിട്ത്തിട്ട്ങ്ങളെ ഇങ്ങളെ ഡ്രൈവിംഗ സ്ക മുന്നിൽ കൊട്ന്ന് നിർത്തും നിർത്തും ന്നൊക്കെ പറഞ്ട്ട് പോയ്ന്നു ഓളൊരു അഡ്രസ്സും ഇല്ലല്ലോ. പൊടി പോലും ഇല്ല ഓള് എവിടെന്നൊക്കെ ചോയ്ച്ചുക്കുണു അപ്പൊ. ഓൾ അന്ന് ഇങ്ങളാ പിന്നെ എട്ത്ത്നാന്ന് പോയതാണ് പിന്നെ വണ്ടിമോള് തൊട്ടിട്ടില്ല. റിയൊലോള് അപ്പൊ ആഹ് അതാ വമ്പത്തരം തന്നെ ഉള്ളൊയ്ച്ചു ആഹ് വമ്പത്തരം തന്നെള്ളൂ ആഹ് ഓളെ നമ്പറൊന്നു തരോണ്ടി കൊട്ക്കാറിയോലോ എപ്പളും ഞാൻ പറയും കൊടുക്കരുത് പറയും അവളോട് ആഹ് ഓളെ നമ്പറൊന്ന് തേരൊണ്ടി ഓളെട്ത്ത് നാല് വർത്താനം പറയാണ്ട് പറ്ഞ്ഞു അപ്പൊ ഓൾക്ക് നല്ല പുതിയ ഓളെ മാപ്പള കൊടുക്കായിട്ടാണ് പറ്ഞപ്പോ ന്നഓളെ മാപ്പ്ളന്റെ നമ്പറ് കൊണ്ടാ
ഞാൻ പറഞ്ഞിറവല്ല വൻ.
ഏഹ് ആഹ ചീത്തറയാനീ വേണങ്കി പറയും ചെയ്യു അത അങ്ങനത്തേന്നെ. കണ്ടാത്രൊന്നും പ്രായം തോന്നൂല ഒരു പത്ത് മുപ്പത്തഞ്ച് പിന്നെന്താ അതല്ലേ. ഒന്നും പറയൊന്നില്ല അങ്ങനെ പറയന്നില്ല. ല്ല ഓരൊന്നും പറഞ് വെച്ചിട് പറയില്ല ഒരു മുപ്പത്തഞ്ച് വയസൊക്കെ ഉള്ള ഒരാളെ. പോലെയാണ് കണ്ടാല് ആ പക്ഷെ ഏജ്ണ്ട് ആ ഹ ഒരു പത്ത്. നാപ്പത്തെട്ട് വയസ്സക്കെ ഉണ്ടാവുംന്ന് തോുന്നുണ്ട് നാപ്പത്തെട്ടോ അമ്പപതൊക്കെ ഉണ്ടാവുകാ രം. എന്തറയ അത്. കുറച്ചൊക്കെ പഠിച്ചൊക്കെ ചെയ്തിക്ക്ണ് ഡിഗ്രിക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനൊക്കെ പറയലുണ്ട്ഞങ്ങളോട്. ആഹ് ഡിഗ്രിക്ക് പഠിക്ക. ക്കുമ്പോളാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ഞാാന് ഡ്രൈവിങ്ങില് കേയറിയത് എനിക്ക് ഇഷ്ടായത് അപ്പൊ അങ്ങനെ. കേയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്ങ്ങനെ സംസാരിക്ക. ഞങ്ങളുടെടുത്ത് അങ്ങനെയാണ് പിന്നെയാണ് കല്യാണം ആയത്. കല്യാണം കഴിഞ്ഞത്. പിന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു വർഷംക്കെ കിഞ്ഞിട്ടാണ് ഹസ്ബന്ഡിന് ഞാന്. പഠിപ്പിച് കൊടുത്ത ഹസ്ബൻഡറ് ഗൾഫിലേ നു. പിന്നെ ലീവിന് വന്നപ്പോ അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തതാണ്ന്നൊക്കെ പറയും സ്കൂട്ടി ഓടിക്കാൻ അറിയാ കാറ് അന്നപ്പോ അത്രൊന്നും ആർക്കും അത്ര വല്യത്ണ്ടാവില്ലല്ല
അതെ അതെ
ആഹ ശരി ന്നാ ഞാൻ വിളിക്കട്ടോ
ആഹ ഓക്കെ ഓക്കെ എന്നാ ശരി